ഹലോ. പുറത്തേക്കാണ് പുറത്താണോ.
അല്ലല്ല അകത്താകത്ത
അകത്തുകയറിയോ ഊഹ് ഇവിടിപ്പഴും മറ്റേല ജീവികള് ചിലച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം ഉം.
കേൾക്കാം
അകത്തിരുന്നാലും കേക്കാമോ.
ഉ അത്ര സൗണ്ട്. എന്നുവെച്ച ഇവിടെ ഭയങ്കര മഴയായി ഭയങ്കര മഴ.
ഉം ഉം ഉം ഇവിടെ പുറത്തിറങ്ങിന്നൊക്കെ കേക്കല്ലാതെ അകത്തോട്ട് പ്രശ്നല്ല.
എന്ന ചേട്ടാ ഭയങ്കര ബഹളമായിട്ടിരിക്കുന്നു നിങ്ങള് ഉ.
പിള്ളേർക്കൊന്നും മഴയൊന്നും കാണണ്ട മഴ പെയ്താലകത്ത് നമ്മളൊക്കെയയിരുന്നു മഴ ആസ്വാ-
ആഹ് ഇവിടെ വാവ ഇറങ്ങും ഓടിയപ്പോഴേ
ആണോ അപ്പൊ ഇവിടെ ണ്ടൊരു മോൻ മ പെയ്പ ഒരു ഇതുല്ല ന്നാ മഴയാ അല്ല.. മുന്നോട്ടന്ന് ഇറങ്ങിക്കോട്ട വോ..
ഇത് വെള്ളത്തിക്കളി ഭയങ്കര കൂടുതല്ലേ ഇവക്കെ ഞാൻ എന്തൽ ഫുഡ് കൊടുക്കുന്നത് പൈപ്പ് തുറന്ന് വെച്ചിട്ട് ഫുഡ് കൊടുക്കും
പൈപ്പ് തുറന്ന് ഏഹ് എന്താ വെള്ളം കളഞ്ഞൊണ്ടോ
ആഹ് പിന്നെ എന്തേ കഴിക്കണ്ടേ അപ്പൊ വെള്ള തീരുന്ന് കളിക്കും മീൻ ഇണ്ടെന്ന് പറഞ്ഞ ബക്കറ്റും വെള്ളം എടുത്ത് കളിച്ചോ
അയ്യോടാ
ഇപ്പം ചോറ് കഴിക്കും അല്ലാതെ കഴിക്കത്തില്ല
ഞാൻ ചോദിക്കട്ടെ അലർജി ഉള്ളതോണ്ടേ ഈ വെള്ളത്തിൽ കൂടുതൽ കളിക്കുമ്പോ അപ്പം ചൂട് എന്തെങ്കിലും കയറക്കുള്ളുവോ?
ഇല്ല ഇല്ല ഇല്ല
അങ്ങനെല്ലേല്ലേ ചില പിള്ളേർക്ക് അങ്ങനെ ഉണ്ടല്ലോ
ഉം ഉം എന്തായാലും ഭാഗ്യം അത്
അങ്ങനെ വെള്ളത്തി കളിക്കുന്ന കൊണ്ട് കൊഴപല്ല
കുഴപ്പില്ല അത് നല്ല കാര്യം
മഴയത്തുകളി
ആഹ് ആഹ് ആഹ്
മ നമ്മ നമ്മളെല്ലാ എല്ലാവമായിട്ട് പൊരുത്തപ്പെടത്തിക്കേണ്ടേ?
അത് ശെരിയാ ഒരെണ്ണം പറ്റത്തില്ലന്നും പറഞ്ഞ മാറ്റി നിർത്തല് പൊടിയൊക്കെ അലർജി ആയാലും അതിന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങെ പൊടി അലർജിണ്ട് പൗഡർ പോലും ടീക്കത്തില്ല ഐസ്ക്രീം കൊടുക്കില്ല അലർജി ഉള്ള പിള്ളേർക്ക് അവരെന്താ കുഞ്ഞില്
ക്കിമോ കൊടുക്കും
ആ ഞാൻ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു കൊച്ച് എന്റെ എന്റെ സ്വന്തം വീടിന്റെ ഇതുപോലെ കുഞ്ഞായിരുന്നപ്പം തൊട്ട് അലർജി ഉണ്ട് പൊടിക് അപ്പൊ എന്ത അവര് പാവൊന്നും കൊടുക്കില്ല അതെല്ലാം മേള വെച്ച് പൂ പുട്ടി കെട്ടി അങ്ങനെ ആയിരുന്നു പൗഡർ ഇടീക്കില്ല ഐസ്
ആ പൗഡർ ഇടത്തില്ല കാര്യം ഇയാടെ ശരീരം ഡ്രൈ ആയിരുന്നു ഡ്രൈ സ്കിൻ ആയിരുന്നു പിന്നെ നമ്മൾ അല്ലാതെ ലോഷൻ മാത്രമേ ഉപയോഗിക്കത്തുള്ള
ആഹ് ഇവ ഇവരാണെങ്കിൽ ഐസ്ക്രീം ഒന്നും കൊടുക്കില്ല ചൂട് കേറും ചെലപ്പോ ഉള്ളതായിരിക്കും പക്ഷെ അവരെ ആ കുഞ്ഞിലേ അത് ശീപ്പിച്ചോണ്ട് ഇപ്പൊ വലുതായപ്പഴും പിള്ളേരായത് ഇപ്പ വളർന്നു പോയി നല്ല വലുതായി
ഉണ്ടല്ലേ
കഴിക്കണ്ടെ അല്ലേ അതാ കുഞ്ഞു പരുവത്തിലൊക്കെ ഒ ക്കെ നമ്മള് ആഹ് പൂർണ്ണമായിട്ട് അങ്ങ് ഉപേക്ഷിക്കരുത് എന്നാലും ഈ ചെറുതായിട്ടൊക്കെ കൊടുത്തു തൊടങ്ങി അല്ലേ അങ്ങനെയല്ലേ? ഉം ഹു എന്തിനോടു ഒന്ന് പൊരുത്തപ്പെടുത്തണ്ടേ പറ്റത്തില്ലെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയാ അന്ന പിന്നെ ജീവിതകാലത്ത് അത് ഉപയോഗിക്കാൻ പ റ്റില്ല എന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞ എങ്ങന
കറക്റ്റാ അത്
ഉം അപ്പൊ അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്.
തലയിൽ വെള്ളം ഒഴിച്ച് കുറേ നേരം നിന്നാ പനി വരുവെന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിന് കുഞ്ഞിലെ അയാളെ അതങ്ങ് ശീലിപ്പിച്ചു തലയിൽ വെള്ളം വീണാൽ അത്രെ പെട്ടെന്ന് പനി വരാത്ത രീതില്ലേ അയാൾക്ക് വീണാലും വല്ല്യ സീനില്ല
പല സമയത്ത് കുളിപ്പിച്ചാല് ഞാൻ അതു കൊണ്ട് എപ്പഴും വേണേലും കുളിപ്പിക്കു എല്ലാ എണ്ണയും തേ ക്കും. കാരണം നമ്മള് ചിലപ്പോ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരെണ്ണം നമ്മള് പൊറത്ത് പോകണ്ടൊരു സാഹചര്യം വന്നാ ചിലപ്പോ നമ്മക്ക് അത് ഉപയോഗിക്കാൻ പറ്റി എന്ന് വരത്തില്ല.
അല്ല വാവെ ക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റത്തില്ല.
ഒന്നും ഉപയോഗിക്കില്ല്യയോ?
ഇല്ല്യല്ല ഇല്ല അത് നമ്മൾ എണ്ണ ഉപയോഗിക്കുവായിരുന്നു അപ്പം ഏഹ് ഈ സൗണ്ടിൻ്റെ ആ ഒരു അടവ് വന്നായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു എണ്ണ ഉപയോഗിക്കാതെ നിന്ന് നോക്കാൻ പറഞ്ഞു
ആണോ അപ്പൊ അപ്പൊ കുഞ്ഞിന്റെ മുടി ഇങ്ങനെ എപ്പോഴും ഉണങ്ങി കിടക്കത്തില്ലയോ?
ഇയാൾക്ക് അങ്ങനെ ശീലിച്ചോണ്ട് വലിയ കൊഴ
കുഴപ്പമില്ല അത് നിറവ്യത്യാസം ഒന്നും ഇല്ല.
ചെറിയൊരു നിറ വ്യത്യാസം എന്നും പറഞ്ഞാ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല.
ഇല്ല്യാ അഹ് ആഹ്
ഉ ഊം
ഇച്ചിരി പോലും തേക്കില്ലല്ലേ?
ഇല്ല്യ ഇല്ല ഇല്ല
മുടി ഉണ്ടോ ആൾക്ക്?
ആഹ് ആവശ്യത്തിന് അയാൾടെ അച്ഛനും ഉപയോഗിക്കത്തില്ല എണ്ണ.
ആണോ ആഹ് ആഹ് നമ്മളൊ ക്കെ ആണെങ്കി കുറച്ച് രണ്ടു ദിവസൊക്കെ ഉപയോഗിക്കാതെയിരിക്കും വല്ല പ്രാന്ത് പിടിച്ച പറക്കും തളിക സിനിമക്കകത്തെ മറ്റേ നിത്യദാസിന്റെ ആ ഒരു ഇല്ലേ ബാസന്തി
പക്ഷെ ചേട്ടനൊന്നും വലിയ കുഴപ്പൊന്നും ഇല്ല എണ്ണ ഉപയോഗിക്കാത്തൊണ്ട്
ഊം ഉം
ഊം
അവരൊക്കെ അങ്ങനെ അങ്ങ് ശീലിച്ചതു കൊണ്ട് കൊഴപ്പം കാണത്തില്ലായിരിക്കും. നമ്മക്ക് ഒരു ദിവസം തേച്ചില്ലെങ്കിൽ ആ ഒരവസ്ഥയാ. പിന്നെ
കൊത്താനൊക്കെ അറിയാം. ആഹ് ഇവിടെ നിക്കുവോ അയാള് കളിക്കുന്നു ഇനി അയാൾക്ക് ഫുഡ് ഒക്കെ കൊടുക്കണം.
ആണാ ആ ആ കഴിഞ്ഞില്ലേ കണ്ടു കഴിഞ്ഞോ?
ഇല്ല ഇല്ല അത് അവിടെ ഈ കളിപ്പാട്ടം നിരത്തിയിട്ട് അത് കാണുന്ന് അപ്പുറത്തെ റൂമിൽ പോന്നിട്ട് അപ്പർത്ത റൂമിൽ പോന്ന്
ആരെയിന്നും ഉറക്കത്തില്ലെന്ന് തോന്നും എല്ലാർക്കും ഇന്ന് ശിവരാത്രി ആയിരിക്കും
ക്ഷേ ഇയാക്ക് നല്ല ഉറക്കക്ഷീണ ഉണ്ട്
ആണല്ലേ ആ ട്രാവൽ ചെയ്തെൻ്റെ ആയിരിക്കും
ആ നമ്മള് ഫ്ലൈറ്റിലായിരുന്നു ഇന്നലെ വന്നേ ആ രാത്രിയിലായിരുന്നു
ആ ആ ആ ആഹ്
അപ്പൊ അങ്ങനെ നമ്മള് ഉറക്കം പോയി ഇയാക്ക് മറ്റേ ഫ്ലൈറ്റിൽ വന്നപ്പോഴത്തേക്കും ചെവിയങ്ങ് അടഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു
ആണൊ അ അ ആ അപ്പൂപ്പന്റെ അമ്മൂമ്മടെ അടുത്ത് വീണാ അവര് ഇന്ന് നോക്കട്ടെ
എന്തുവാ
അപ്പൂപ്പന്റെ അമ്മൂമ്മടെ അടുത്ത് വിട് ഇന്ന് അവരുടെ കൂടെ കിടന്ന് ഉറങ്ങട്ടെ
ഉം അമ്മയൊക്കെ വെളുപ്പിന് എണീക്കുന്നയാ
ആണോ അ ആ
ഉം ഉം അച്ഛൻ കിടന്നു
ആണോ
അതിന് കുഴപ്പമൊന്നും ഇല്ല ഇയാളിങ്ങിനെ ഓടി ഓടി ഇവിടന്ന് കളിക്കും ഞാൻ കിടന്നായിരുന്നു കുറെ
ആണ ആഹ് ആ പോയില്ലേ അവറ് ഉം
കേട്ടില്ല രാത്രിയിൽ ഉറങ്ങിയില്ലായിരുന്നു ഇന്നലെ
ആണോ ആഹ് ആ ആ
രാവിലെ ഇവിടാ വെളുപ്പിനേ ഇവിടെത്തിയത്
ആണാ ഹാ ഹാ ഹാ അന്നട്ടും അയാള് കെടന്നൊറങ്ങാത്ത നോക്കിയേ
ആഹ് ഇതിങ്ങനാ
അപ്പൂപ്പന്റെയമ്മൂമ്മേടെയും ഒറക്കം കെടുത്താൻ പോവുന്നില്ലിയോ
അവിടേം പോയി അവിടന്നിപ്പ അട് അടുത്ത കളിപ്പാട്ടവെടുത്ത് ഇപ്പറത്ത് വന്ന്
ആഹ് ആഹ് ഉം ഇനി ലൈറ്റൊന്നും ഓഫെയ്യാതെ ഒറങ്ങത്തില്ലായിരിക്കും
അതോഫാക്കിയാ കണ്ണ് കാണാൻ പറ്റത്തില്ലേന്നും പറഞ്ഞങ്ങ് വിളി വെക്ക്യും
ലൈറ്റിട്ടോണ്ടാണോ ഒറങ്ങുന്നേ?
പിന്നെ ലൈറ്റങ്ങ് ഓഫാക്കും രണ്ടടിയും കൊടുത്ത് എല്ലാം സെറ്റായി കഴിയുമ്പ കെടന്നൊറങ്ങും
ദോശ് ദോശയെല്ലാം തുപ്പിക്കളഞ്ഞില്ലിയോ ഇനിയൊണ്ടാക്കണോ അന്നേരം?
ഇല്ല ഞാൻ രണ്ടെണ്ണം ഒണ്ടാക്കിയായിരുന്നു സ്വഭാവ അറിയന്നോണ്ടേ
ഇതിന്റ കൂട്ടത്തീ കൊടുത്ത് നോക്ക് ചെലപ്പം ഈ ഗ്യാസ് കേറിയിരുന്നിട്ടായിരിക്കും കഴിക്കാന്നെ ചെലപ്പം
ആഹ് നമ്മളിന്ന് പൊറത്ത്ന്ന് ഫുഡ് കഴിച്ചപ്പഴത്തേക്ക്യാ ചെലപ്പോ പിടിച്ചില്ലായിരിക്കും ഇന്ന് മൂന്നാല വട്ടവായി
ആണല്ലേ ആഹ് ഇപ്പം ചെലപ്പം ടോയ്ലറ്റി പോയോണ്ട് കഴിക്കുവായിരിക്കും വയറൊന്ന് ഒഴിഞ്ഞില്ലിയോ
എവിടന്ന്
ഫുഡ് കഴിക്കാൻ പാടാ ഇയാള്
ഉം അതാ പച്ച ദോശയൊക്കെ കഴിക്കാന്ന് പറയുന്നേ
എന്നെ വീട്ടിലൊക്കെ വഴക്ക് പറയും എന്ന് വെച്ചാ ഇങ്ങനെ ശീലിപ്പിക്കരുത് പക്ഷേ തുപ്പിക്കളയും ഞാൻ പക്ഷെ ചോറൊക്കെ ഉണ്ടാ കൊടുക്കുമ്പഴത്തേക്ക് മറ്റേ അവിയലില്ലേ
ആഹ് അവിയലാ
അവിയല് കൂടുതലെടുത്തിട്ട് അതാ കൂടുതല് കൊടു ആഹ് ആഹ് ആഹ് ആഹ്
നെയ്യക്കെ ഒഴിക്കുമ്പം
ഇയാക്ക് ഞാൻ ദീ പരിപ്പ് പയറ് ഉഴുന്ന് അങ്ങനയുള്ള സാധനം എല്ലാം കൂടെ ഒരുമിച്ച് കഞ്ഞി വെയ്ക്കും ക കഞ്ഞിയായിട്ട് കൊടുക്കും അതൊക്കെ കുടിച്ചോളും
ഇച്ചിരി കൊണ്ട് നടന്ന് കൊടുക്കണമായിരിക്കും അല്ലേ
ആഹ് കഞ്ഞിയാവുമ്പഴത്തേക്കും എറക്കിയെറക്കി വിടും
ഉം ഉം ഉം അല്ലാ നമ്മള് എട്ത്ത് നടന്നങ്ങനെ കൊടുക്കണം റോഡിലക്കെ കാണിച്ച്
എടുത്തൊന്നും നടത്തത്തില്ല തനിയേ. വിടും എന്നിട്ടയാള് കളിച്ച് കളിച്ച് അയാള് കഴിച്ചോളും
അങ്ങനെ കഴിക്കാ ആഹ് അത് കാര്യം
ഉം
പിന്നെന്താ ഉറങ്ങാറായോ എല്ലാരും ആഹ് ഇനിയിപ്പം നേരേ പോയി കിടക്കും കഴിക്കണം
കഴിച്ചിൽ
ചോറ് കഴിച്ചില്ല ബാലൻസ് ചോറൊക്കെ ഉണ്ടെങ്കിലെടുത്ത് ഫ്രിഡ്ജിവെക്കും മീൻകറിയെക്കെയൊന്ന് ചൂടാക്കീ ആഹ് നമ്മള് ഇവിടേ ആഹ് കടയുണ്ട് അച്ഛന് അപ്പം അവിടെ അപ്പവുണ്ട് അപ്പം
നമ്മള്.
അപ്പം, അതിന് അരിയരക്കുന്നെ നമ്മുടെ വീട്ടിലാ. അപ്പം ബാലൻസ് ചോറ് അതിനരയ്ക്കും.
ആഹ് ആഹ്
പിന്നെ ചിലപ്പം. ചെല ക പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കും. കാപ്പിയൊന്നും എടുത്തില്ലെങ്കിൽ. ഇങ്ങനക്കെ അങ്ങ് പോവും ഉം. അല്ല നമ്മുക്ക് പട്ടിയുണ്ട്. അതിനല്ലെങ്കി ഊറ്റി. ചൂടാക്കീട്ട് നാളെ കൊടുക്കും വേസ്റ്റാവത്തില്ല ഉം ഉം
ഇനിയിപ്പം നമ്മള് നേരെ നെടുമ്പാശേരിക്കാ എനിക്ക് കൊതി വരുന്ന്. അല്ല ഈ മഴ പോയെന്ന്, പറഞ്ഞോണ്ടെ.
മഴ പോയതാതെന്നാ മഴയല്ലേ, നല്ല ഉറങ്ങാൻ.
ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനല്ല ഫുൾ ടൈം മഴ, മഴ, മഴ.
ആഹ് പക്ഷേ പകലൊന്നും പെയ്യരുത്. രാത്രിയാവുമ്പോ നമ്മുക്ക് ഉറങ്ങാല്ലോ. പൊതച്ചു മൂടിക്കിടക്കണം. അയ് ശരിയാ പകല് പെയ്യരുത് നമ്മുക്ക് മെനക്കേടാല്ലേലും.
അതെ എവിടെലും പോവാൻ വിചാരിച്ചാ പോലും
ന്നാലും നടക്കത്തില്ല നമ്മളെ വലക്കും. പക്ഷേ രാത്രി നല്ലായിരിക്കും. ഹ് ഹും.
രാത്രി സുഖാ ഒറങ്ങാൻ.
ഒറങ്ങാം. ഹു ഹും.
ഇവിടെ ഇല്ല ഇനിന്ന് മഴ, പ്പം. നല്ല തെളിഞ്ഞ് നിലാവ് എല്ലാം വന്നിട്ടുണ്ട്. ആഹ് നിങ്ങക്കുണ്ട് നല്ല മഴ. എന്നെങ്കി ശെരി. അയാൾക്ക് ഫുഡെക്കെ കൊടുത്തയാളെ ചാച്ചാ നോക്കി. ഇനി മേലൊക്കെ കഴുകിക്ക്യോ?
ഇല്ല ഇല്ല തണുപ്പല്ലേ.
തണുപ്പായെന്നാ.
ഉം ഇവിടേ ഭയങ്കര തണുപ്പായി.
ആണ് ല്ലെ. ആഹ് ആഹ് ഉം എന്നാ ശെരി നടക്കട്ടെ ഇനി.
ആഹ് ശെരി ശെരി.